ഹലോ
ആഹ് ഗുഡ ആഫ് ഗുഡ് ആഫ്റ്റർനൂൺ
കൊറെ നേരായി ട്രൈ ചെയ്യ്ണു
അതെ ആഹ് ഇതാ ഇവിടെങ്ങനെ ഇരിക്ക്യാ
ആഹ് ഫുണ്ടഴിച്യാ
ആഹ് ഫുഡ് ഒക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് വൈുകുന്നേരത്തെ ചായ കുടിക്കലൊടങ്ങി
അല്ലലെ
ആഹ്
ടിയായോ
ആഹ് ചായ വെച്ചിട്ടില്ല്യ എണ്ണക്കടി കൊട്ന്ന്ണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ കഴിച്ചിരി
പൊർത്ത്ന്നാ കഴ്ക്കലായെന്നും
എന്നും കഴിക്കില്യാ
ആഹ് സ്വന്തം റിസ്ക്ണ്ടാക്കണം ന്ന പിനെ മ്ക്ക് വിശ്വസ്ച്ച് കഴിക്കാ എക്കെ പേട്യനേണ് എണ്ണല്ലേ ആഹ് മട്യാണ് സത്യായിട്ട് കൊണ്ട്രരുമ്പൊമ്ക്ക് ആഹ്
ശരിക്ക്‌ ആഹ് ഒരു ഷൈപ്പും ആഹ് ഒരു ടേസ്റ്റുങ്ങട്ട് വര്ല്ലി
ആഹ് അത് ശരിയാ ഹമ്മള്ണ്ടാക്കിയ യമ്മളെ പോലെ ആവൂലെ ഉം ആഹ് അവ്ടെ ക്ലിയറാക്കണങ്കിലോ ഉം എത്ര മക്കളാ ഉം ഉം എത്ര മക്കളാ
ഒരാളൊള്ളു
ആഹ് ചെർതാ ആഹ് ആഹ് ആഹ് ആഹ് അപ്പത്രായി കല്യാണം കഴിഞ്ട്ട് ആഹ് ആഹ് ആഹ് ആഹ് ഹസ്ബൻൻ്റോ എങ്ങനെ
ആഹ് വടെ നാട്ടിലന്നെ
ആഹ് ആഹ് ആഹ് ന്താവർക്ക്
ടൈൽന്റെ
ആഹ് ആഹ് ആഹ് ഉം ഉം മോന് എന്താ പേരിട്ട്
അഹ് ധക്ഷിക്ക്
ആഹ് മോനന്നെണ്ലേ ഓ പുഷ്യനാണ്
അതെ വീട്ടില് സ്വന്തയിട്ട്ള്ളെ അട്ക്കളത്തോട്ടാണോ
ആഹ് ഞാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ണ്ടാക്കൂല വല്ല മൊളകുതയ്യോ വല്ല വഴുതനങ്ങേ എനിക്കേണ്ടാക്കൊള്ളു അമ്മോശൻക്ക്‌ വശിയും ഹ് ചെയ്യും മ്പോവും
ഇണ്ടാക്ക്യേത് പ്പൊ നല്ലം പഴ് ത്തുവ്വെ അതുപോലെ ഇണ്ടായിര് ന്നമ്ള് വീട്ടിക്ക് പയോഗ്ക്കാ കട്ത്ത്ട്ട് വേസ് ചാവുല്യേ അതൊക്കെ പിന്നിം വിത്താക്കാറ്ണ്ടോ
അങ്ങനെന്നും ചെയ്യലില്ല മോളകിന്റെ ക്യ മ്മള് ങ്ങനെ ഒണക്കാവേണ്ടി വെക്കാ അല്ലെങ്കി വഴുതൻന്റെക്കെ എപ്പഴേലൊക്കെല്ലേള്ളൂ സ്ഥിരായിട്ടങ്ങനെയ്യലേ ആഹ് ആഹ് ആഹ് ആഹ്
പ്പ നമ്മള് ണ്ടാക്കാണങ്കില് ചെലതക്കെ ഇങ്ങനെ പുഴൊക്കെ വന്നിട്ട് ങ്ങനെ കേടുവന്നു പോവോലോ നമ്മൾ ഇപ്പൊ അങ്ങനെ രാസ് സവളൊന്നുട്ടൊട്ക്കില്ലല്ലോ ജൈവവള ല്ലെ ഇട്ട് കൊട്ക്കാ അല്ലെ ചണകപ്പൊടിയോ പിന്നെന്ത പൊട് മുട്ടേടെ തൊണ്ടൊ അങ്ങനെക്കല്ലെ ഇട്ട് കൊട്ക്കാ
ഉം
ആഹ് മൊട്ടേടെ തൊണ്ട്ട്ടയ്ഞ്ഞാ നല്ലോണംണ്ടാവുട്ടോ വീട്ടിലങ്ങനെ കൃഷി ചെയ്യേണ്ടെച്ചെങ്കിലേ അല്ലെങ്കെ പൂക്കളെക്കള്ളെ പൂക്കളെ കളർത്ത്ണ്ടോ വീട്ടില്
ആഹ് അങ്ങൻത്തേനൊക്കെ ഞാ ഇട്ടോർക്കാറ്ണ്ട്
ആഹ് അയില് മുട്ടേടെത് തൊണ്ട് വെറുതല്ല ങ്ങനെ മിക്സിലിട്ടടിച്ചിട്ടേയ് ആഹ് ഇട്ടൊട്ത്തയ്ഞ്ഞാ നല്ലോണം പൂവ്ണ്ടാവും ഞാപ്പട്ത്ത് ഒരു ഇൻസ് സ്റ്റേലാണോ യൂറ്റൂബ് ലാന്നറീല്യ ങ്ങനെ കണ്ടപ്പോ പൊടിച്ചിട്ടിട്ടൊട്ത്തപ്പഴേ തീരെ ഈ പാൽന്റെ പോൽത്തൊരു പൂവ്ണ്ടല്ലോ കള്ളി കള്ളിച്ചെടി പോലെ നല്ല ഭംഗി ള്ളേ ചോപ്പ് പൂവൊക്കെണ്ടാവ്ണത് അതില് പൂവ്ണ്ടാവ്ണേ ണ്ടാർന്നില്യട്ടോ പ്പഞാനിങ്ങനെ ഏം ആഹ് നല്ലോണം പൂവ് ണ്ടായിക്കോട്ടേന്ന് ജാര്ച്ച് ഞാ കൊർച്ച്ട്ടോക്യെതാ പക്ഷെ നല്ല പൂക്കളുണ്ടായേയ് ഇൻക്യാകെ അതിശയായി കാര്നം നമ്മള് ചെ നമ്മള്ങ്ങനെ കാൺണത് ചെലപ്പോ ചെയ്യുമ്പ ശ
കാറ്ണ്ട് ആത് കൊഴപുല കറ്റാർവാഴേല് ക്കെ സ്റ്റിക്ക് വെച്ചിട്ടയ് റോസ്ക്കൊമ്പൊക്കെ വെച്ച് കാൺണാണ കുത്തീട്ട് എർക്കിയിട്ട്ങ്ങനെ ഒഴിച്ചിടുവലൊ അപ്പൊ പെട്ടന്ന് വേരൊക്കെണ്ടാവൊന്ന് വെറ്യേണാലോ
അതേ
ഉം ട്രൈ ചെയ്യൂല. ഒക്കെങ്ങനെ കണ്ട്തള്ളും.
അതെ. ആഹ് ഞാന് പിന്നെ ഈ ഉർളൻകെഴങ്ങിലും കണ്ടിട്ട്ണ്ട ങ്ങനെ. ഉർളൻകെഴെങ്ങിലെന്താ റോസ്കൊമ്പ്
ആന്നെ റോസ് കൊമ്പെന്നെ.
ആഹ് അതെക്കെ ണ്ടാവോണാവൊ ലേ?
അതൊക്കെ എന്താണാവോ? തൊ ബെഡൈത് കാൺച്ചാവോ അല്ലെങ്കീ എഡിറ്റൈത് കേറ്റാ. എന്താറീല
പറയാം പറ്റ്ല. അമ്മള്ത് വിശ്വസിച്ചെയ്ത്ട്ട് നമ്മ്ടെ ഉർളക്കെഴങ്ങും പോവും
ക്ക് ഒരു വീഡിയോ ഒര് കണ്ടൻ്റെല്ലെ.
ആഹ് ഞാൻ പണ്ട്ങ്ങനെ തണ്ടൊക്കെ കുഴിച്ച്ട്ണെണ്ടിട്ട് ഞാൻ പണ്ടൊക്കെ ചെറ്യേ കാൽത്തൊക്കെങ്ങനെ ചെറ് ചെറ്യേ കുട്ടിയാകുമ്പഴൊക്കെങ്ങനെ ചെയ്യ്ന്ന് ണ്ടാർന്ന്. കണ്ടിട്ട്ങ്ങനെ ചെയ്തിട്ട് പക്ഷേ അഹ് ണ്ടായൊന്നുല്ല. അത് കരിഞ്ഞ് പോയി.
ഞാനത്പോലെ ബഡ്ഡിയ്തീന്നുങ്ങനെ റോസ് കൊമ്പ്ന്ന് വെള്ളമ്മന്ന് റോസ്മ്മ ക്ക് അങ്ങനെ കണ്ട് ബെഡ്ഡെ യ്യൂലോ? ബ്ലൈഡൊക്കെ വെച്ച്ട്ട് സ്റ്റാപ്പില് വെച്ചിട്ട്ങ്ങനെ കെട്ടും. ഇൻസ്ലേഷൻ ടേപ്പൊക്കെ വെച്ച്ട്ട്. അഹ് ചെത്തിയെട്ത്തിട്ട് മറ്റെ കൊമ്പ് ഈ കൊമ്പ്മ്മേക്ക് ചേർത്ത് വെച്ച്കാണ്ട് കെട്ടോലോ
അതേ. അല്ല ചെത്തുമ്പൊ നല്ലോണ്ണം എർങ്ങി പോവാം പാടില്ലല്ലൊ തോല് മാത്രല്ലേ.
ആഹ്. തൊലി പക്ഷെ മറ്റത്ങ്ങനെ മ്മള് കേറ്റി വെച്ചൊട്ക്കോലൊ. ന്നെട്ട് വെച്ച് കെ ട്ടും. പക്ഷെ ത് വരെണ്ടായിട്ടില്ല്യാ. സക്സ സായിട്ടില്ല. ന്നെല്ലെങ്കി മഴ. മഴ നൻഞ്ഞിട്ട് അല്ലെങ്കി എൾക്കേ ണ്ണം എന്താറിയീലാ ത് വരേണ്ട് പിടിച്ചിട്ടിട്ട്ല്ല. രണ്ട് റോസ് കൊമ്പ്കളൊക്കെ, രണ്ട് കളറ് വന്ന കര്തിട്ട് നമ്മൾ ചെയ്യെല്ലൊ ബെ പിന്നെ? പിന്നെ എട്ടാം ക്ലാസ്ന്നെന്നെ ബെഡിങ് പഠിക്ക്ണന്ന് വെറ്‌തേ ട്രൈ ടെസ്റ്റെയ്യും.
അഹ്. ആഹ് അങ്ങനെ ഞാനും ചെയ്തോക്കീണ്ട്. ബെഡിങ്, ഗ്രാഫ്റ്റിങ് അങ്ങനെ ക്കെല്ലേ.
ആഹ് ആഹ്. അർഞ്ഞ്ട്ടൊന്നല്ലാ. അത് പാഠഭാഗോമായിട്ട് വെർതെ ചെയ്തോക്ക്ണതാണ്. പിന്നെ ത്ങ്ങനെ വീഡിയോസ്ങ്ങനെ കാണ് മ്പം അമ്മള് വീണ്ടും ചെയ്ത്തോക്കും. ശരിയാവ ചെയ്ത്ട്ട് ആഹ് ശരിയാവാണെന്ന്ണ്ടെങ്കില് രണ്ട് കളറ് പൂവ്ട്ടൂലെ രണ്ട് അത്തൊണി ണ്ട് തോണ്ണു ലെ? അത് കൊർച്ച് കഴിഞ്ഞെയ്ഞ്ഞാ ടൈമ്നൻസര്ച്ച് ആഹ് മാറി, മാറി വെരാ
ആഹ് ഒര് ചട്ടീലെന്നെ പല കളറ് വെച്ചെഴിഞ്ഞാല് പല, പല പൂക്കൾ ണ്ടാവും ഇ ക്ക് നല്ല അനുഭവണ്ട്. ആഹ് ക്ക് നല്ല ഇഷ്ട പത്ത്മണി. കാരണം ഞാ എവെടെന്ന് കണ്ടാലും പൊട്ടി ച്ച് പോരും.
ആഹ് ഞാന് പ്പൊരു ടയർലൊക്കെ മണ്ണ്ട്ട്ക്ണ് എന്താ. നടണ്ടത് ന്ന് ള്ളെര് തീര്മാനായിട്ടില്ല. രണ്ട് ടയറൊക്കെ കിട്ടിയപ്പെയില് മണ്ണ് സെറ്റാക്കീണ്. അപ്പൊ അയിര്ന്ന പുല്ല്ണ്ടല്ലോ ചെറീര് ഉണ്ട, ഉണ്ട പുല്ല് അത് കൊട്ക്കാര്തി. പത്തു മണി നല്ലൊരൊപ്
ആഹ് പത്ത് മണി വെച്ചാ നല്ല ഭംഗിയ. ടയർന്റുള്ളൊക്കെ ഇങ്ങനെ വെച്ച് ഞാ കണ്ടിട്ട്ണ്ട്. ആഹ് ഞാന് പത്ത്മണിടെ ജീവനാക്കി. ക്ക ഹ്‌ കാണുമ്പൊരു സന്തോഷാ.
അന്നൊക്കെ കുട്ട്യേളാവുമ്പൊ നെരത്തി ര് തൊ ച്ചെ മുറ്റത്ത് നല്ലൊം കൈ കോട്ടോണ്ട് നീളത്തിലൊക്കെ കുഴിച്ചിട്ട്. അടുപ്പിച്ചടുപ്പിച്ച് പൂവിടുമ്പോ നല്ല രസ ആ ശരി ആ അത് പ്പൊ ഇഷ്ടികേ എ അ ആആ ആ സംഭവം നല്ല രസാണല്ലോ സ്കൂളിലൊക്കെ പോണ ടൈമിലൊക്കെ പത്തുമണി കാര്യായിട്ട്. ന്നെല്ലാട്ത്ത്ന്നും ചെടി പൊട്ടിച്ചോണ്ട് പോരും ചെയ്യും. അവടൊരു അനുവാദത്തിന് ഒരു പ്രശ് നൊന്നുല്ലല്ലോ ഇപ്പൊ നമ്മള് കൊറേക്കെ ചോയ്ക്കും അന്നൊക്കെ ആരതാ തൊടീല് ച്ച കണ്ടാ ഷ്ടായിട് ട്ടാ പോരാ ന്നല്ലാതെ ചോയിക്കാനൊന്നും നിക്കൂലല്ലോ എത്ര വട്ട ആട്ടി വ്ട്ട്ണ് അറീലെ.
ആ ഈ വേനൽക്കാല ആവുമ്പളേ കുറെ പേര് ഇങ്ങനെ ചെടിയൊക്കെ പറിച്ചിട്ടട്ക്കാണെ അതായത് കരിഞ്ഞു പോയതൊക്കെ. പ്പൊങ്ങനെ. ഇപ്പട്ത്ത് ഞാന് ഏ ഈ മഴങ്ങട് പെയ്ത സമയണ്ടാർന്നല്ലോ അപ്പൊ അതേനെങ്ങനെ റോട്ട് ക്കൂടെ ങ്ങനെ പോയിണ്ടാർന്നത് അപ്പണ്ട് ഒരു പറമ്പില് നിറ ച്ച് മറ്റേ പത്ത് മണി മഞ്ഞ പൂക്കളായിട്ടേ മഴ ഇങ്ങട്ട് പെയ്തപ്പോ പടർന്ന് കട്ക്കാണേ.
ആ
ചെറിയ കഷ്ണം കൊട്ന്നുള്ളൂ അത് വീട്ടിൽ വെച്ചപ്പോ തെന്നെ ആകെ പടർന്നു പക്ഷെ നല്ല ഭംഗിണ്ട് കാണാന്.
ച്ച് മുർച്ച് കുത്യാതി നല്ലൊണം വേര് പുടിച്ചും
ആ ന്ന്ട്ട് പിന്നെ ങ്ങനെണ്ടായിട്ട് ഇപ്പ റോസ് പൂവും വെള്ളപ്പൂവും കൂടിട്ട്. ഇങ്ങനൊന്ന് ഒരച്ചു കൊട് ക്ക പരാഗണം നടത്ത ന്നൊക്കെ പറീലെ. പൂക്കള് ങ്ങനെ ഒരച്ച് കൊടുത്താ മതി അപ്പോ പിന്നെ അയിന്റെ വി ത്ത് വീണ് കഴിഞ്ഞാല് റോസും വെള്ളേം കലർന്നിട്ടുള്ള പൂവുണ്ടാവും. ഞാനങ്ങനൊക്കെ ചെയ്ത് കൊട്ക്കാർണ്ട്
പി എച്ച് ഡി ആണ് പത്ത് മണി പിഎച്ച് ഡി അറീലെ.
നതെ അതെ പിന്നെ പൂമ്പാറ്റൊക്കെ വന്നിരിക്കുമ്പളും അങ്ങനെ ആവും.
ആ ഏ ഏ
അങ്ങനെക്കെ അത് നമ്മള് പഠിച്ചിട്ടുണ്ട് പഠിക്ക്ണ കാലത്ത് പൂക്കള് തമ്മില് പരാഗണം നടന്ന് കയിഞ്ഞാല്.
ആ അത് ചെമ്പരത്തി പൂ ഇപ്പഴും മനസ്സിലുണ്ട് വെരക്കണ്ടതും അതിന്റെ സെന്റെർ പോഴ്സ് ഇങ്ങനെ ക ട്ടീതൊരു ഭാഗം മ്മക്ക് വെരക്കാള്ളായിനോ ചെമ്പര്ത്തിന്റെ പരാഗണം ന്ന്ള്ള പാഠം ഭാഗായിട്ട്. ഏത് ഇയർലേര്ന്നു എസ് എൽ സി?
ഞാന് എസ് എസ് എൽ സി പ്പേതിയർ ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചാ തോന്ന്ണു. പതിനഞ്ചല്ല അല്ല പതിനഞ്ചല്ലാട്ടോ ഇക്ക്യോ ർ മല്ല്യ രണ്ടായിരത്തിത്തൊമ്പത് ആവുമ്പോ ഡിഗ്രി കഴിഞ്ഞാണ്ണു ആ അപ്പൊ വേദാ വൂഇങ്ങൾത് പയിനാർ. പതിനാല് ആ പതിമൂന്ന് പതിനാലാ തോന്നണു. ആ ഒരു കാലഘട്ട തോന്ന് ണ്.
ആ കല്യാണം കയിഞ്ഞിട്ട് നാലു വർഷ ആയിട്ട് ലേ.
ആ നാല് വർഷം നാല് വർഷം കയ്യാറായി ഇപ്പ ഞ്ചാമത്തെ വർഷം ആകാറായി ഈ നവംബർ ക്ക് വന്ന് കഴിഞ്ഞാല്.
ആ
അങ്ങനെ അപ്പൊ നല്ലതാണങ്ങനെ കൃഷിയൊക്കെ ചെയ്യണത് അടുക്കളത്തോട്ടം കാര്യങ്ങളൊക്കെ ചെയ്യണത് നല്ലതാണ്
ആ ആ
ഇട്രൈ ചെയ്തോക്കോക്കി ഞാന് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കണ്ട്
ഉം ടൂറൊക്കെ പോവാറുണ്ടോ
ആഹ് ടൂറൊക്കെ പോകാറുണ്ട് ഞങ്ങളിപ്പ അടുത്ത് ഊട്ടിക്ക് പിന്നെ ഇതിന് മുന്നേ മൂന്നാറ് പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോളൊക്കെ പോയിണ്ട് കർണാടകക്ക് പോയിണ്ട്
അയച്ചിട്ടുണ്ടായിരുന്നോ ഫാമിലി
ആ അവര് ആ പേരന്സൊക്കെ ഭയങ്കര പക്കാ സപ്പോ സപ്പോർട്ടീവ് ആണ് ഞാൻ ലവ് മാരേജ് ഒക്കെയാണ് അതിനൊക്കെ സപ്പോർട്ടീവ് ആര്ന്ന് ആഹ്
ണ്ട് അമക്ക്
രണ്ടു പേര് ഏട്ടന അങ്ങനെ വിട്ട ഇട്ടിരുന്നില്ല കാരണം അവൻ അവ ആവുമ്പോഴത്തനും കുറച്ചും കൂടിയും അതായത് വിടാ പറ്റാത്ത ഒരു സാഹചര്യംക്കെയാ യിരുന്നു അവനങ്ങനെ പോകാൻ പറ്റിയില്ല ആ പക്ഷെ എന്നെ വിട്ടിട്ടുണ്ട് പിന്നെ ഇ ഞങ്ങൾക്ക് പറയുമ്പോൾ ഇപ്പോ ഫ്രണ്ട്സ്ക്കെ
ഞാൻ ടൂറൊക്കെ കാര്യമായിട്ട് ആഫ്റ്റർ മാരേജ് ആട്ടോ ടൂറൊക്കെ കാര്യായിട്ട് മാരേജ് ആയിരുന്നു അതിന് മുമ്പ് എന്റെ ഉപ്പ സമ്മതിക്കില്ലേയ്ന് അന്നൊരു പേടിയാരുന്നു ഉം അപ്പ പൊതുവെ അങ്ങനെയാണല്ലോ പറയ് ആഹ് ഓര് വരുമ്പം പോയാ മതി പറയാലോ ഉം ആഹ് മൂന്നാറ് ഇപ്പ പ്പോ ഈ ഒരു കുറപ്പൊ ഹസ്ബൻഡ് വന്നു പോയി മിഞ്ഞാന്നാ പോയതേ ഇപ്പോ പ്രാവശ്യം പോയത് മൂന്നാറ് വര ഇപ്പൊ കഴിഞ്ഞാഴ്ച ഇവിടെയായിരുന്നു കക്കാടം പോയിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉം ആഹ് അവിടെയായിരുന്നു ഞങ്ങള് റിസോർട്ട് എടുത്തിട്ടൊന്നുല്ല ഞങ്ങള് രാവിലെ പോയിട്ട് ഇവിടുന്ന് ഒമ്പത് മണി ഇറങ്ങിയിട്ട് പതിനൊന്നര കറക്റ്റിൽ അവിടെ ചെന്ന് ഇറങ്ങി പിന്നെ അഞ്ചര ആകുമ്പോത്തിന് ക്ലോസ്- ലോ അതുവരെ അതിന്റെ വാട്ടർ തീം പാർക്കും കാര്യങ്ങളൊക്കെല്ലേ സിപ്ലൈനും കാര്യ ആ അന്റെക്കൊന്ന് സത്യം പിന്നെ രാത്രി എട്ടര ഒമ്പത് മണി ആകുമ്പോതിന് വീട്ടിലും കേറി ആ രീതിക്കാ പോയത്
ആഹ് അവിടെ നിന്നൊന്നുല്ല അല്ലേ
ഇല്ലേ സെഗേഷനൊക്കേണ്ട് അമ്മക്ക് അതിന്റെ ആവശ്യല്ലല്ലോ പോയി പോരെണ്ട ആവശ്യമല്ലേള്ളൂ അതിച്ചിട്ട് മക്കളെയും കൊണ്ട് സായിക്കൂല മൂന്നാറിലൊക്കെ നമ്മള് മൂന്നീസക്കെ പോയി നിന്നില്ലേ
ആഹ്
മൂന്നാറ് കൊടൈക്കനാല് ഉം ഒക്കൊയിട്ട് പോയി പോന്നു
തണ്വെള്ള ഏരിയില് ആണോ കൂടുതൽ ഇഷ്ടം
അങ്ങനെയൊന്നുമില്ല വാത പോയപ്പോ ഇങ്ങട്ട് പോയി പോന്നന്നേള്ളു
ആഹ് പക്ഷെ എന്നാലും ഇങ്ങനെ പറയുമ്പോ നമ്മള് മൂന്നാറ് കൊടൈക്കനാൽ ഊട്ടി അതൊക്കെ കേടല്ല കുറച്ച് കൂടി കാണാൻ എല്ലാവരും പറയണ കേട്ടിട്ട് നമുക്ക് താല്പര്യം അവിടെയാകും
ഉം വാഗമണ്ണ് ഉം അതൊക്കെ കണ്ട് പോന്നു നമ്മള് കണ്ടില്ല ലൈഫില് കണ്ടില്ലന്ന് വേണ്ട സ്ഥലം കേൾക്കുമ്പോ നൊസ്റ്റാൾജിയക്കെ ഓഹോ ഹോ ശരി ശരി ആഹ് ശരി